ആഹ് കേൾക്കണ്ടോ
ആഹ് ഉണ്ട് കേക്കണ്ട്
ആഹ് ആ എന്തൊക്കെണ്ട് ആഹ് സുഖാണ് എന്താ അവിടുത്തെ വർത്താനം
കുഴപ്പൊന്നില്ല
ആഹ് മഴണ്ടോ
ഇല്ല ഇന്ന് കാര്യയിട്ട് മഴയൊന്നും പെയ്തിട്ടില്ല
ആഹ് ആഹ് ആ എവിടെ ഇങ്ങനെന്ന മഴയല്ലല്ലോ ചായ കുടി കഴിഞ്ഞു മക്കള് വന്ന് തിരക്കാപ്പൊ
ആഹ് മക്കള മുറ്റത്ത നടക്കാണ് പുറത്തൊക്കെയ ഉള്ളൂ ഇത്
ആഹ്
എന്താ റേയ്ഞ്ച് പുറത്തെള്ളൂ ഉള്ളിലില്ല
ആഹ് പുറത്തിറങ്ങിയിരിക്കേ കാരല്ലേ
ആഹ് ആഹ് രാത്രി ഒന്നും വിളിക്കാനും പറ്റൂല രാത്രി വിളിക്കാൻ പറ്റിയാണെങ്കിൽ സുഖ ഇന്ന് പിന്നെ മക്കളൊക്കെ ആ ടൈമിൽ ഉറങ്ങും ചെയ്യുംഇന്ന് അതിനും പറ്റൂലല്ലോ
അതിന്നും പറ്റൂല്ലാണ് ശരി എന്താ പിന്നെ ഭക്ഷണം കഴിച്ചില്ലേ ഇന്ന്സ്വത്തേ
ആഹ കഴിച്ചു
ഏഎന്തുണ്ടായത്
ഇവിടെ ഇന്ന് മീൻകറിയും
ആഹ
പിന്നെ ചക്കക്കൂട്ടാൻ ഇല്ലേ
ആഹ ആഹ് ആഹ അതണ്ടാക്കിയ
ആഹ അതനെഅവിടെ എന്തേയ്നുസ്പെഷ്യൽ എന്തേലും ഉണ്ടോ
ഇല്ല ഇല്ല നമ്മള് സാമ്പാറും ചോറും പയറുപ്പേരിപിന്നെ ഇന്നലെ വാങ്ങിയ മീനണ്ടായി രണ്ടെണ്ണം അതും ഫിസ്ഫ്അവിടെ എത്രാള് മക്കള് അല്ല തളേന് ആഹാ രണ്ടാളും ആഹ ആഹ എന്തിനതിനാ പഠിക് ണ്
മൂത്ത കുട്ടി മൂന്നാം ക്ലാസ്സിലും ചെറിയ കുട്ടി എൽ കെ ജിയിലും
ആഹ് ചെറിയ
ഉം ആഹ് ആഹ് അവിടെ വിട്ട്ആരന്റെ പെൺകുട്ടികളാണ്
ആഹ് ആഹ് ആഹ് ഇവിടെ മൂന്നാളുണ്ട് എനിക്ക് രണ്ട് മോ രണ്ട് മോളും ഒരു മോനും
അത് ശരി എത്രയില പഠിക്ണ് പഠിക്ക്ണ്ടോ ആഹ്
രണ്ടാമത്തോള് അഞ്ചാം ക്ലാസ്സിലാണ് അയിന്റെ ത ആഹ് ആഹ് അയിൻ്റെ താഴെ ഉള്ളത് യു കെ ജിലു ആണ് ചെറുത് ആക്കൂ കുറച്ച് വലുപ്പമുള്ള മക്കളാണ് പറ്റ ചെറുതൊന്നുമല്ല അവിടെ എങ്ങനെ വണ്ടിയൊക്കെ ഉണ്ടോ സ്കൂൾക്ക് പോകാൻ
ആഹ് വണ്ടി വരെല്ല തന്നെയാണ് കൊറ രണ്ട് സ്റ്റോപ്പ് അപ്പുറ തന്നെയാണ് പക്ഷെ എന്നാലും വണ്ടി വണ്ടീലാകുമ്മമ്മക്ക് എങ്ങടും നോക്കണ്ടല്ലോ
ആഹ് അതന്നെ എന്നാ നമുക്ക് സമാധാനണ്ട് ആ ടൈം ആവുമ്പോത്തിന് വണ്ടി വന്നാണ്ട് അങ്ങനെണ്ട് കൊണ്ടോകുമ്പളേ ആവ ആഹ് അത് തന്നെ ആ വണ്ടി തന്നെ കൊണ്ടന്ന് എർക്കും ചെയ്യല്ലോ
ആഹ്
ആഹ് ആഹ് സമയം എങ്ങനെ നോക്കിന്നാൽ മതി എന്നുള്ളൂ
അതെ ഒന്നുണ്ട് മദ്രസ വിട്ടു വന്ന് എന്താ നേരെ ഫുഡ് കഴിക്കാനൊന്നും ടൈമുട്ടൂലോ അപ്പൊ നാർത്ത മദ്രസ വിടിയിപ്പിച്ച് അവിടുന്ന് കൊടുന്നിട്ട് അങ്ങനെ പോവല
ഏഹ് അ ശരി ആഹ് മ്മളും അങ്ങനെ തന്നെയാണ് ഇവിടെ പക്ഷെ നേരത്തെ കൊ അങ്ങനെ കൊണ്ടരൂലട്ടോ ആ വണ്ടി തന്നെയാണ് പിന്നെ സ്കൂൾക്കുള്ളത്
അയ് ശരി
അപ്പൊ അത് കൊണ്ടൊന്നാക്കിയിട്ട് ഒമ്പേരക്ക് മദ്രസ് വി ട്ട് വരും പത്തേ ഇരുവാമ്പോഴത്തിനും അതൊരു സ്കൂൾ വണ്ടിയും വരും അങ്ങനെ തന്നെ അവർ തന്നെയാണ്
അത് ശരി ഇത് എങ്ങനെയാ വെച്ചിട്ടാ എട്ടേ മു ക്കാലിന് മദ്രസ വിടുള്ളൂ ഒമ്പത് മണി ഒമ്പത് അഞ്ച് എന്നുണ്ടെങ്കിൽ വണ്ടി വരും
ആഹ് ആഹ് അങ്ങനെണല്ലേ നേരെ ഇണ്ടാവൂല ആഹ് അതന്നെ ചെറിയ മക്കളല്ലേ വിചാരിച്ച മാതിരി അങ്ങ് തിന്നൂലല്ലോ
ആഹ് അല്ല പിന്നെ ഫോണ് വാണം കഴിക്കണേ തന്നെ എന്റെ ചെറിയ കുട്ടികൊക്കെ ഫോണില്ലാതെ കഴി
കൈക്കാൻ കയ്യൂല ഏഹ് ശരി ഞാൻ അവിടെന്റെ ചെറുതങ്ങനെ വാശി പിടി വാശി പിടിക്കു അങ്ങനെ ചോ ഇതിന് ആഹ് ആഹ് ആഹ്
അപ്പൊ ഈ സ്കൂൾക്ക് പോകുമ്പോ നമ്മളത്തന്ന് പോകല്ലേ അപ്പൊ നേരെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ വച്ചിട്ട് കൊടുക്കും വാശി പിടിക്കുമ്പോ
ആഹ് ആഹ് ആഹ് ഞാൻ ഇവിടെ കൊടുക്കലില്ല ഞാൻ എന്റെ ചെറു ത് ചിലപ്പോ ഇങ്ങനെ ഇവിടെ എടുത്തുള്ള മക്കളിങ്ങനെ അങ്ങനെ കഞ്ഞി ഓന് അങ്ങനെ ഒഞ്ഞൊടുക്കാ ഓൻ്റെ മ്മച്ചി ആ ഫോൺ കൊടുക്കും എന്നൊക്കെ പറയലുണ്ട് ഇന്നോട് അപ്പേ ഞാൻ പറയും ഓന്റെ മ്മച്ചി എങ്ങനെ കൊടുത്തോട്ടെ അന്റെ മ്മച്ചി അങ്ങനെ തരുലട്ടോ പറയും ഞാൻ കൊടുക്കില്ല ഞാന് പിന്നെ അ തിന്നില്ലെങ്കി തിന്നണ്ട പറയും ഫോൺ കണ്ടാണ്ട് ഇജ് തിന്നണ്ടാപറയും ഞാൻ അങ്ങനെ കാട്ടില്ലേ, ആഹ് അതാണ്.
ഇത് ഞാന് സ്കൂൾക്ക് പോകുമ്പോൾ പിന്നെ കൊടുക്കല്ലാതെ നിവൃത്തിയില്ല.
ആഹ് അതാ ണേ പിന്നെ നമ്മള് വൈകുന്നേരം വരെനെ ഉച്ചക്കത്തെ ഭക്ഷണം അവിടെ തിന്നുന്നുണ്ടോ ഇല്ലേ ഒന്നും അറിയില്ലോ നമ്മള്
ആഹ് ഉച്ചക്ക് നേരെ ഫുഡ് എന്തായാലും നേരെ കഴിക്കൂല നമ്മളത്തന്ന് പോണതല്ലേ
ഉം ഉം ഉം അതാണ് നമ്മളത് ശ്രദ്ധ കൊടുത്തില്ലെങ്കി അതും പട്ടിണി അവല്ലേ മക്കള് എന്തായാലും എന്താവിടെ വൈന്നേരം ചായയും കടി
എന്താ പറഞ്ഞെ?
ചായ കുടിച്ചോ ചോയിച്ചേ നേരത്തെ
ആഹ് ചായ കുടിയൊക്കെ കഴിഞ്ഞു
ഏ കൈഞ്ഞോ ഏ എന്തെങ്കിലുംഉണ്ടാക്കീനോ സ്പെഷ്യല് ഇല്ലെ ഞമ്മള് അങ്ങനങ്‌ട് കുടിക്കൊന്നുംല്ല എപ്പഴളെങ്കിലൊക്കെ
ആ ശരി
ഉം എന്തെണ്ടക്കീന്
എങ്ങനെ?
എന്താ ഇണ്ടാക്കിന് ചായക്കി കയ്ക്കൻ
ഇണ്ടാക്കിയത് ഇല്ല ഇന്ന് സ്പെഷ്യൽ ആയിട്ടൊന്നും ഉണ്ടാക്കിട്ടില്ല ഉം
എന്താ പിന്നെ?
എങ്ങനെ എന്റെറെ ഇടയിലൊരു കോളും വരുന്നുണ്ട
ഏ അയ്ശരി അഹ് കട്ടാക്കി ആക്കികാണണുല്ല ഇത് ആ ഇതെ വെക്കാനും പറ്റൂല അതാണുള്ളത്